ആ കേക്കാൻ പറ്റുന്നുണ്ട്
കേക്കാ പറ്റ് ആ എന്ത എന്തോടുക്കാരുന്നു സുഖാണോ
ആഹ് സുഹായിട്ടിരിക്ക്ന്ന്
ആണോ ആ ഞാന് ഇങ്ങനെങ്ങനെ വെളിൽ നിക്കാര്ന്ന് വെളിൽ നിന്നപ്പോഴേ ഏ ശമാനം അപ്പൊ എന്നോട് പ എന്നോട് പറയാ എന്നോട് വീട്ടി വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു പാലപ്പൂ കണക്ക് വരാനാ അങ്ങനെ പ്രേതത്തിലൊക്കെ വിശ്വാസ്
ഓഹ് എനിക്ക് വിശ്വാസ ണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്
എപ്പൊ
എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോഴ് ഒരു അനുഭവം അങ്ങനെ ഉണ്ടായതാണ്
അതെയോ എന്ത്‌ അനുഭവാരുന്നു കഥ കേക്കട്ടെ കഥയ പറയാൻ സം പറ്റുവോ പേടിയോണ്ടോ
അതെ ഏകദേശം ഞാൻ ഇവിടുന്ന് ഒരു ദൂര ഒരു സ്ഥലത്ത് ഗുജറാത്തിലന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോയാരുന്നു അപ്പൊ ഇങ്ങനെ സന്ധ്യക്ക്‌ പോയി നിപ്പം എല്ലാരും പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോ വെളില് വാ വാഷ്റൂം എല്ലാം ടോയിറ്റിലെക്കേ രാത്രി പോകുമ്പോ എല്ലാരും പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് പോവുവാണെങ്കില് പന്ത്രണ്ട് മണി കഴിയും ബു ഒറ്റയ്ക്ക് പോവര്ത് നിങ്ങള് രണ്ട് പേരോ മൂന്നു പേരോ കൂടി പോണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങള് ഇവടെരു ഉം ഹോസ്റ്റലിലാരുന്നു താമസിച്ചത് അപ്പം ഹോസ്റ്റലില് താമസി ച്ചാ സമയത്ത് രാത്രി പന്ത്രണ്ട് മണിയെ ക്ക് കഴിഞ്ഞ് കാണും എനിക്ക് ശെരിക്കും വാഷ്റൂമി പോവാൻ മുട്ട് അപ്പം ഞാൻ എന്തോ ചെയ്തേതന്നോ എൻ്റെ കൂടെ കെടന്നാ കുട്ടിയെ വിളിച്ച് കുട്ടിയെ വിളിച്ചിട്ട് അവളെഴെ ന്നിട്ടില്ലാ ഞാൻ അങ്ങനെ ബാത്റൂമിലോ ട്ട് പോവാനായിട്ട് ചെന്ന് കഴിഞ്ഞാപ്പേ വെള്ള്ത്തിട്ടൊര് സാരിക്കെ ഉട്ത്ത് ഒരാള് നിക്ക്ന്ന് ഞാൻ ശെരിക്കും പേടി ച്ച് കെടന്ന് കരഞ്ഞ് വിളിച്ച് കൂവി ഹോസ്റ്റലിലെള്ളാ എല്ലാരും എഴുന്നോ കാരണം അത് പേ ഞാൻ കണ്ടതാണ് ഒര് വെള്ളസാരി ഉടുത്ത് ആ ഒര് ഒരത്തി ഇങ്ങനെ നിക്കന്ന് മുഖം കാണുന്നില്ലാ തിരിഞ്ഞു നിക്കുകവാണോ നേരെ നിക്കുവാണോ അറി ത്തില്ലാ മുടി ഇങ്ങനെ താഴെ വെരെ കെടക്കന്നത് ഞാന് കണ്ടതാണ് അപ്പം ഇവര് പറഞ്ഞത് സത് സത്യമാണെന്ന് ഒർത്തു അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാന് വി കെടന്നിട്ട് കരഞ്ഞ് അപ്പോഴത്തേക്ക് എല്ലാരും ചാടി എഴുന്നേറ്റ് വന്ന് വന്ന് ചെലവര് പറഞ്ഞ് നിന്റെ തോന്നലാണ് നിന്റെ മനസ്സില് അവര് പറഞ്ഞത് കേട്ടിട്ട് അതിങ്ങനെ കെടന്ന ഒരു തോന്നലാണെന്ന് പക്ഷേ ഞാന അത് കണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞു ഞാനി അവിടെ നിക്കത്തില്ല എനിക്ക് പിറ്റേന്ന് തന്നെ നാട്ടി പോണെന്ന് പറഞ്ഞ് പിറ്റേനൊന്നും പോ ഒരാഴ്ചാ കഴിഞ്ഞിപ്പോ ഞാൻ തിരിച്ചു നാട്ടിപ്പോരുന്നു
പിന്നെ അങ്ങോട്ട് പോയിട്ടോ ഇല്ല
പിന്നെ പോയിട്ടേ ഇല്ല എനിക്ക് പേടിയായിപ്പോയി അത് കഴിഞ്ഞ എത്രയോ നാളായ അറിയാമോ ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ വെളിയിലോട്ടിറങ്ങത്തില്ല സന്ത്യ യാകുമ്പോ എനിക്കങ്ങ് പേടി ഒരു ആറ മണി കഴിഞ്ഞ നേരെ വിരുട്ട കഴിഞ്ഞ എനിക്ക് പേടിയ വെളിയിൽ ഇറങ്ങാന്
അതെയോ ഞാൻ പക്ഷെ എന്നാ പറയട്ടെ ഈ പാല പൂവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഇത് ഏ പാലപ്പൂ പൂക്കുമ്പം യക്ഷി വരും അല്ല യക്ഷിയുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ശരിക്കും ഈ പാലപ്പൂവിന്റെ ആ പൂ വിരിയണ സമയമുണ്ടല്ലോ ആ വിരിയണ സമയത്ത് ഇതിന് ഈ മണത്തിന്റെ കൂട്ടത്തിൽ ഒരു ഒരു കെമിക്കല ഉണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപയി കേട്ട ആ കെമിക്കല് ആ പുറപ്പെടുവിക്കും അത പൂ വിരിയുന്ന സമയത്ത് സ്മെല്ലിന്റെ കൂടെ ഇതും കൂടെ വരും അപ്പൊ നമ്മള് ഒരു പാലടെ ചോട്ടിലോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തോ ആണെങ്കിൽ ഇത് ഇത്രയും കൂട്ടമായിട്ട് വിരിയുന്ന സമയത്ത് നമുക്ക് എന്ത് അനുഭവപ്പെടന്ന് വെച്ചാല് ഈ ഈ മണം ഈ കെമിക്കല് സ്മെല്ല് നമ്മൾ ശ്വസിക്കുമ്പോ നമുക്ക് ഓട്ടോ മാറ്റിക്കായി ഒരു അസ്വസ്ഥ അസ്വസ്ഥതയുണ്ടാവ അന്നേരം ഏ ഓ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അസ്വസ്ഥതഉണ്ടാവും അപ്പ നമുക്ക് ചിലപ്പോ ഈ മ മത ഈ ഭ്രമമൊക്കെ ഉണ്ടാവും അതായത് നമ്മള് കാ ഇല്ലാത്തത് ഉണ്ടെന്നൊക്കെയള്ള തോന്നുന്ന ഒരു ഒരു സംഭവം നമുക്ക് തോന്നും അത് മാത്രല്ല ഈ പൂ വിരിയുന്ന സമയത്തു ഒരുപാട് ഈ പ്രാണികളൊക്കെ വരും ചീവീടും ഒക്കെ വന്നിരുന്നു കി കീ കി കീ അലയ്ക്കുവല്ലോ അങ്ങനെ അലക്കുന്ന സൗണ്ട് ഒക്കെ ആകുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറിറ്റേറ്റഡ് ആകും ഇറിറ്റേറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ഈ സ്മെല്ലും ഇത് എല്ലാം വരുന്ന സമയത്ത് ഉണ്ട് എന്നുള്ള ഒരു അതായത് ഒരു ഇല്ലാത്ത ഒരു സാധനത്തിന് ഉണ്ടെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്ക് ആയിട്ട് തോന്നും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാ നമ്മള് മനസ്സില് നമ്മള് മനസ്സിൽ പ്രത്യേക്ച്ച് മനസ്സിൽ ആ ധൈര്യല്ലാത്തആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പേടിച്ച് എന്തെങ്കിലുഒന്ന് വരും അറ്റാക്കോ അങ്ങനെന്തെങ്കിലുമൊക്കെ വരും ഓൾറെഡി ഈ പുരാൺക്കഥകളിലൊക്കെപറയ്ത്തില്ലെ ഈ പാലപ്പൂ പാലാന്ന്പറയുന്ന ചെടി തന്നെ അല്ലെങ്കിൽ മരം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഇങ്ങനെ ഒരു ഒരുതണ്ടായിട്ട് തണ്ടിങ്ങനെപടർന്ന് ഇരിട്ട് വരും അത് ഇങ്ങിനെ പടെർന്ന്നിക്ക്മ്പതന്നെ അവിടെ നല്ല ഇരുട്ടായിരിക്കും അതായത്ഈ പാല നിക്കിന്നിട്ത്തൊക്കെ ഇരുട്ടായിരിക്കും ഈ ഇര്ട്ടുള്ളസമയത്ത് ശ്രദ്ധിച്ചാമതി ഇ നമ്മള്ക്ക് പണ്ടൊള്ളോര് പറ്ഞ്ഞെരുവായിര്ന്നു ഇരുട്ടത്ത് പോവര്തെന്ന് പറ എന്ത്പറഞ്ഞു ഇതുപോലെ അപ്പം ഈ പാലപ്പൂവിന്റെ സ്മെല്ലോള്ളത്കൊണ്ട്തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽകെടക്കുന്ന ഒരു മിത്ത അതായത് അവരെന്തുചെയ്തു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒരു ഇഞ്ചക്ട് ചെയ്ത തന്നാമാത്രമേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ അതായത് ആ ഞാൻ പറയാണിപ്പം നീ അങ്ങോട്ട്പോകരുത് ആ ഇര്ട്ടത്ത് പോവര്ത് അവിടെ ഉം പാലെടെചോട്ട് പ്രേതോണ്ട് എന്ന്പറഞ്ഞാല് ആരും പേടിച്ചട്ട്അങ്ങോട്ട് പോകില്ല പകരം ഓ അവിടെ ഒത്തഇരിട്ടാ അങ്ങോട്ട് ങ്ങോട്ട്പോയിട്ട് കാര്യംന്നുല്ല അങ്ങോട്ടൊന്നും പോവ്വെര്ത് എന്ന് പറഞ്ഞാലോ എന്നാ പിന്നെ ഒന്ന് പോയാലെന്താകുഴപ്പം ആ ലൈറ്റ്അടിച്ചാണെങ്കിലും പോകാഎന്ന്റഞ്ഞ് ആൾക്കാര് പോകും ഇല്ലേ പക്ഷെ ഈ പാലച്ചോട്ടിൽ ഈ പ്രത ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാ ആരെങ്കിലുംപോവ്വോ ഭയം കൊണ്ട് പോകാതെഇരിക്കും അല്ലെ അതിന് വേണ്ടിയിട്ട് ഈ പ പൂർവികര് പറഞ്ഞുണ്ടാക്കിയൊരു കഥയാണീ യക്ഷിക്കഥാന്നാ ഞാൻ അറിയുന്നെ പക്ഷെഎനിക്കങ്ങനെ അനുഭവങ്ങളൊന്നുല്ല പക്ഷേ നമുക്ക് അതായത് എനിക്കൊരുകാര്യം മാത്രംഅറിയാം അ് ഒരു പോസിറ്റീവ് എനർജിയൊ ഒള്ളതുപോലെ ഒരുനെഗറ്റീവ് എനർജിഉണ്ടെന്നും അതൊരു എനർജിയാണെന്നും അറിയാം നമുക്കറിയാലോ ഒരു എനർജിക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറാൻ മാത്രമേ കഴിയുള്ളൂ അല്ലാതെ അതിനൊരു അ് ആ താവാനൊന്നും പറ്റില്ല അറിയാലോ അത്ഭയങ്കര ഹാനി തരുന്നഒരു രു നെഗറ്റീ റ്റീവെനർജിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങന
ഉം അത് എനി എനിക്ക് വേറൊരു അനുഭവം എനിക്ക് വേറനുഭവം ഉണ്ടായിട്ടുണ്ട് ഞനെൻ്റെ എനിക്ക് രണ്ട് രണ്ട് കുട്ടികളിൽ മൂത്തമോന് ഒരു നാല് നാല് വയസ്സ് ഏഴു വയസ്സ് അല്ല അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞാൻ രണ്ടാം പ്രഗ്നന്റ് ആയത് ഈ പ്രഗ്നനെൻ്റായ സമയത്ത് ഞാൻ ഏഴു മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയാണ് അപ്പൊ ഞങ്ങള് തനിച്ച് താമസിക്ക ന്ന സമയായിരുന്നു ആരും ആശ്രയത്തിനില്ലാ ത്ത കാലം വെട്ടവില്ല വീട്ടില് കററ്റ് ഒന്നും ഇല്ലാത്ത കാലം അന്ന് അതുപോലെ എന്റെ ഭർ ഭർത്താവ് പണിക്ക് പോയ സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് എവിടെയോ പോയി ലേറ്റ് ആയിപ്പോയി അപ്പൊ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്കാണും അപ്പൊ എനിക്ക് കതവിനൊന്ന് നല്ല അടച്ചുറപ്പുള്ള കതകല്ലായിരുന്നു അപ്പോഴ്‌ എനിക്ക് ഭയങ്കര ഭയം വരും ഈ രാത്രി വീട്ടിനകത്തിരിക്ക ക്കാനായിട്ട് ചെറിയൊരു വീടായിരുന്നു അപ്പൊ അതിനകത്തിരിക്ക എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഫി പേടി വരും ഭയം വരുന്നത് കൊണ്ട് ഞാൻ എന്തോന്ന്റിയോ ഈ കുഞ്ഞിനെ അപ്പൊ ഏഴു മാസം ഞാൻ പ്രഗ്നന്റാ അപ്പൊ ഈ കുഞ്ഞിനെ എടുത്ത് ഞാൻ വെളിയില് കതക് തുറന്നിട്ട് വെളിയില് കസേരയിട്ടിരുന്നു ഇരുട്ടത്ത് കുറ്റാ കുറ്റ് ഇരുട്ട് അപ്പൊ അടുത്തുള്ള വീടുകളിലെല്ലാം ഒരു ഏഴ്‌ മണിആകുമ്പഴേ ലൈറ്റ് ഓഫ്‌ ആക്കും പിന്നെ ആരുമില്ല അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് കുഞ്ഞിനെ എടുത്ത് മടിയിലിരുന്ന സമയത്ത് പെട്ടെന്നാണ് ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്തുന്നു ശു ന്ന് ഒരു ശബ്ദം കേട്ട് ഞാൻ പറഞ് കേട്ടിട്ടേള്ളൂ ഇങ്ങനെ വരത്തുപോക്കും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ എനിക്ക് അറിയത്തില്ല കണ്ടി ട്ടുംലായിരുന്നു പക്ഷെ ഞാൻ ഇവിടന്ന്പ്പോ ഇങ്ങനെ തീ ഇങ്ങനെ വരുവാ ഒരു എലിവാണം വരുന്നുന്നത് പോലും ഇങ്ങനെ തീ വരുന്നു പെട്ടെന്ന് ഞാൻ എൻന്റെ കുഞ്ഞിനെ എടുത്ത് ഞൻ പെട്ടെന്ന് കതക് അ തുറന്ന് അകത്ത് കേറി തീറച്ചപ്പോംങ്ങനെ ഇപ്പ അതിങ്ങനെ തീ പോകുന്നു അപ്പൊ എല്ലാരും പറഞ്ഞതാണ് ഈ വരത്തു പോകും വരുത്ത് പോക്കന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു തരാൻ അറിയ
ആ എനിക്കറിയാം എനിക്കറിയാം വര്ത്ത് പോക്കെന്താന്ന്
എങ്ങനെ
വരത്തുപോക്ക് എന്താണെന്ന് എനിക്ക് അറിയാം എനിക്കറിയാം അത് ശരിക്കും ഈ വരത്തുപോക്ക്ന്ന് പറഞ്ഞാല് ദേവി ഒരിടത്തു നിന്നും അതായത് അടുത്ത അമ്പലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെയ്യുന്നതിന്റെ ആ ഒരു വ വഴിക്ക് അല്ലെങ്കിൽ ആ ഒരു പോകുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് വരത്തു പോക്കന്ന് എൻന്റെ അറിവ് എനിക്ക് ശരിയാണോ എന്നൊ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് എന്റെ അറിവ്
അപ്പം അത് നമ്മള്
അത് വഴിയില് നിന്നാല് വഴിതട മാർഗ്ഗതടസ്സംമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിക്കാമെന്നാണ് ഞാന് കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിഞ്ഞുകൂടാ അത്രക്കെ അങ്ങോട്ട്
ഉം ഉം അപ്പൊ അത് കണ്ടിട്ട്ണ്ട് അതൊരു കാര്യം അത് ഞാനിങ്ങനെ കണ്ടതാണ് അപ്പൊ ഞാൻ ആ സമയത്ത് പേടിച്ചിട്ട് ഞാന് അവ്ടെ കഥകടച്ചു കേറി അക കുഞ്ഞിനെ എടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ഞാനും അകത്തിരുന്നു പക്ഷെ എനിക്ക് ഒറക്കം വന്നില്ല അപ്പൊ എന്റെ ഭർത്താവ് നേ രം വെള്ക്കാറായപ്പഴാ വന്നത് അതുവരെ ഞാനാ വീട്ടിൽ ആരുമില്ലാതെ തനിച്ച് ഇരിക്കുവായിരുന്നു. അന്നിട്ട്ഒരു ചെറിയരു മെഴു കുതിരിണ്ട് ആ മെഴുകുതിരി കത്തിച്ച് വെച്ച് അതുമണഞ്ഞു അപ്പൊ മൊബൈല് ഇല്ല മണ്ണെണ്ണ ഇല്ല കറണ്ട്ല്ല ആ ഒരു കാലമായിയിരുന്നു എന്ന് വെച്ചാ അതുപോലെ കഷ്ടപ്പാടായിർന്നു. അതങ്ങനെ ഇരുന്നപ്പഴാണ് ഞാൻ വേറെ കാര്യം കൂടെ ഓർത്തെ അമ്മച്ചി എങ്ങാണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് അമ്മച്ചി എന്ന് പറയുന്ന അമ്മച്ചിക്ക് ഒരു ആറേഴു വയസ് എട്ട് വയസ്സ് അങ്ങട്ട് കാണൂന്ന് റയുന്നു. അമ്മച്ചിറേളേത് ഒരനിയത്തി ത്തി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പ അമ്മച്ചീടെ അമ്മച്ചിക്ക് തൊണ്ടു തല്ലുന്ന പണി തൊണ്ട് അറിയോ കയറ്പിരിക്കുന്ന ആ കയറ് പിരിക്കുന്ന അപ്പ അന്നത്തെ കാലത്ത് എന്റെ അമ് എന്റെ അമ്മേടെ അമ്മയൊക്ക ആ അതായിർന്നു അവരുടെ ഉപജീവന മാർഗം അപ്പൊ അമ്മച്ചി അല്ലെങ്കി അമ്മയുടെ അമ്മ ഇതുപോലെ തൊണ്ടു തല്ലാനായിട് ഒരു കുന്നിന്റെ മോളിൽ കുടത്താഴം കൂണപ്പടക്കം ഞങ്ങളടായേ കായലുണ്ടോവിടെ കായല് വാരിത്തരുന്ന തൊണ് അതെല്ലാം പോവായിർന്നു അപ്പൊ ഈ അമ്മയുടെ അനിയത്തി കുഞ്ഞ് ആറു മാസം ഏഴു മാസം കൊണ്ട് ഒരു കുഞ്ഞുണ്ടായർന്നു അമ്മച്ചിടെ അനിയത്തി അപ്പൊ ഈ അമ്മച്ചേട അനിയത്തി പോവുന്ന സമയയാവുമ്പം അവർക്ക് വീട്ട ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ലല്ലോ അപ്പൊ അമ്മച്ചെടുത്ത് രാവിലെ പോകുമ്പം പറയും നീ കുഞ്ഞിനെ ഇവിട്ത്തൊരു ഉച്ചയാകുമ്പ കൊണ്ടുവരണം പാല് കൊടുക്കാ അവള് പാലിന് കരയുമെന്ന് അപ്പൊ അമ്മച്ചേ ഈ കുഞ്ഞിനെ നോക്കി കൊണ്ടിരിക്ക അപ്പം ഈ കുഞ്ഞിനെയും എടത്ത് അമ്മച്ചി ആ മലെടെ മണ്ടേ മലെന്ന് പറഞ്ഞ് കഴിഞ്ഞാ കൊറച്ച് കാടും മെത്തോം പറങ്കി ങ്കാവും കാടും എല്ലാം കെടക്കുന്ന ഏരിയായ്ര്ന്ന് അപ്പഴ് ഓ അപ്പഴ് അതിനെ അമ്മച്ചി പിന്നെ പന്ത്രണ്ട് മണിയങ്ങാണ്ട് കഴിഞ്ഞന്ന് പറഞ്ഞ് ഉച്ചക്ക് പന്ത്രണ്ട് വയാന്ന് പറഞ്ഞ് അമ്മയ്ക്ക്‌ സമയൊന്നും അറിയത്തില്ല അമ്മച്ചി കുഞ്ഞിനെ എട്ത്ത് പോയപ്പോ ആ പറങ്കിമാൻ തോട്ടത്തി സുന്ദരി രിയായൊര് സ്ത്രീ നിക്ക്നെന്നു ഭയങ്കര മുടിയും ആര് കണ്ടാലും കൊതിക്കന്നാ അമ്മാച്ചിടെ മനസ്സിനിപ്പാഴും ആ രൂപം മാഞ്ഞി ട്ടില്ലാ അമ്മാച്ചി പറഞ്ഞു നല്ലാ രസെണ്ടാന്ന് ഉറങ്ങ് മുല്ലാ മെട്ട്ലോര്ന്ന് രുന്നു നല്ലാ വെള് വെളാന്ന് ഒള്ളാ പല്ലും നൊറേച്ച് മുടിയും ഒര് സ്ത്രീയാ
ആ
ഒര് ഹലോ കേക്കാവോ കേക്കാവോ ആ മുല്ലാമെ ട്ട് പോലെ പല്ലൊക്കെ ഒള്ളാര് സ്ത്രീ ആയ്ര്ന്ന് അവടെ നിന്നേന്ന് അമ്മച്ചി പറയ്ന്ന് കാണാൻ നല്ല സു സൂന്നാരിയെന്ന് ആ കാട്ടില് അത് അവടെ വന്ന് അവടെങ്ങും ഒള്ളാ ആരാ അമ്മാച്ചിടെ ഓർമെല് അമ്മാച്ചിക്ക് ആറേഏഴ് വയ യസൊണ്ട് മ്മച്ചിടെ ഓർമ്മേല് അട്ത്തൊന്നും അങ്ങനെ ആരുമില്ലാ അമ്മച്ചിക്ക് ഇങ്ങനെ കാട്ടിലെ അതിലെ പോന്നോണ്ട് അറിയാം എന്നിട്ട് പെട്ടന്ന് അമ്മച്ചി നോക്ക ച്ചി ചോയിച്ചന്ന് എവടെ പോവാ കൂഞ്ഞിനേ കൊണ്ട് കൂഞ്ഞിനേ ഇങ്ങ് എട്ത്തെണ്ട് വാ ഞാൻ താഴെ കൊണ്ട് എത്തിക്കാന്ന് പറ പറഞ്ഞേന്ന് അമ്മാച്ചിടെ എട്ത്ത് സംസാരിച്ചെ വെറുതെയിരുന്നോ അപ്പഴത്തേക്ക് അമ്മച്ചിക്ക് പേടിയായി അമ്മച്ചി കൂഞ്ഞിനെ ടുത്ത് അമ്മ അങ്ങ് കാല് നോക്കിയപ്പോൾ തറെല്ലാന്നും കാല് താട്ട്ന്നാട്ട് കണ്ടില്ലാന്ന് അമ്മാ പറഞ്ഞ് അപ്പം അമ്മച്ചി കുഞ്ഞിനെയെട്ത്ത് ഓടിയെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ഓടി കുഞ്ഞിനെയെട്ത്ത് നെഞ്ചോട് പിടിച്ചിട്ട് കായാൽ വാരത്ത് ചെന്ന് അ വല്ല്യാമ്മാച്ചിടെത്ത് പറഞ്ഞാന്നാ പറയെന്നോ പിന്നെ വല്യമ്മ പറഞ്ഞഞ് ഒരിക്കലും കുഞ്ഞിനെ എടുത്ത് തനിച്ചലേ വരണ്ടാന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ അവരുടെ ജീവിതത്തി അന്നത്തെ കാല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാ പറയുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് വിശ്വാസാണ് ഇതിനകത്ത് ശരിക്ക് കണ്ടിട്ടില്ലെങ്കിലും
ആ എന്നാ ശരി എന്നാ ഞാന് പിന്നെ വിളിക്കാം കേട്ടോ
ആ ഓക്കെ ഓക്കെ